ഹലോ കേൾക്ക്ണ്ടാ വലൈക്കുംസ്ലാം.
ആഹ് എന്താ പാട് സുഖല്ലേ?
പിന്നെ ഹലോ.
ഇജ്പ്പൊ എവിടേള്ളേ.
ആഹ് എന്താ പണി ഏഹ്.
അഹ് ലേഷം വെറകുപണിലാണ് വെർ
ഇങ്ങള് കൊർച്ച് റേഞ്ച്ള്ളോട്ത്ത്ക്ക് നിക്കാ.
ഞാൻ റേഞ്ച്ള്ളോട്ത്തന്നല്ലേ. കൊറവുണ്ടോ ഹലോ.
ആഹ് റേഞ്ച് കൊറവുണ്ട്.
കേർ ഇപ്പൊ ശര്യായോ.
ക്കെ ആഹ് ഇപ്പ ശെരിയായ്. ഫുഡാക് കഴിച്ചോ? വേറെന്തൊക്കെ സുഖാണ്.
ആഹ്.
ഏഹ്.
ഞാൻ വെർക് പണിലേര്ന്നു അപ്പളാ നീ വിളിച്ചത്.
ഫുഡ് അന്റെ ഫുഡായി കൈഞ്ഞോ? ഫുഡ് കഴി കയ്ഞ്ഞോന്ന് ഫുഡ് കയ്ച്ചോന്ന്? കേക്ക്ണില്ലേ? ഹലോ.
ആഹ്
ഹലോ
ഹലോ കേൾക്കണിയാ
ഇപ്പൊ കേക്കുണ്ടോ. ഞാൻ പറഞ്ഞത് കേക്കുണ്ടല്ലോ നീ പറഞ്ഞത്. വേറെന്തക്കെ. സുഖല്ലേ ഇജ്ജെന്താ ഒന്നും മുണ്ടാത്ത് ഹലോ അൻക്കാ റേഞ്ച് ഇയ്യത്ത് ഇൻക്കല്ല.
ഇൻക്ക് ഹലോ ഫുടൊക്കെ കഴിച്ചോ
ആഹ്
നിട്ട് എന്താ പണി
വെറക് പണിയാടി ഏര്ന്നു ഇജ്ജ് വിളിച്ചപ്പോ ഞാന് വന്നതാണ് ഉം
എന്നിട്ട് എന്തൊക്കെ.
സുഖാണ് അൻക്ക്ന്താ ഫുഡ്ക്ക് പശ്യല് ഇന്നെന്താ പശ്യല് ണ്ടാക്കിക്കണ്
ഇന്ന്സ്പെഷലായിട്ട് ഒന്നും ഉണ്ടാക്കിട്ടില്ലാ
ഏഹ് ഞ ഇൻക്ക് ഇൻക്കിന്ന് മന്തിയാണ്.
കുയ്മാന്തിയാ
ആഹ്
ന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞാ
ആഹ് കുളിക്കാനും കൂടിണ്ട്.
ആഹ്
പിന്നെ വേറെ വേറെന്തെക്കേ സുഖാണ് കൊഴ് ഇന്ന് എസ് എൽ സി റിസൾട്ട് വരുന്നൊക്കെ പറഞ്ഞേട്ടിന്നല്ലൊലേ
ആഹ് ഇന്നല്ലല്ലോ വെള്ളിയാഴ്ച്ചല്ലേ വര്ന്നത്
ബുധനാഴ്ച്ചാന്ന് ന്യൂസ്‌ കേട്ടിണ്ടായിന്നു
ആഹ്
ഇജ്ജ് ന്നാള് സ്റ്റാറ്റസില് കല്യാത്തിന് പോയിന്നു അതാരെ കല്ല്യാണേയ്ന്നു
അതിന്റെ ഫ്രണ്ടിന്റെ കസിന്റെ കല്യാണം
ഏഹ്
ആഹ്
അയ്ശരി ഓളെ എവിട്ക്കാകല്യാണം കഴിച്ചു
കോഴിക്കോട്.
ആഹ് വേറെന്തൊക്കെ അല്ല അന്റെ സ്റ്റാസ്റ്റില് കണ്ടീനെ ഉം പുതിയണ്ണിന്റെ കൂടെ പോയിരുന്നോ? ആ പേയിനു.
കുളിക്ക കുളിഒക്കെ കഴിഞ്ഞോ
അത ഞാൻ പറഞ്ഞു കുളിക്കാനും കൂടി ഉണ്ട്ന്ന് അന്റവുടെ റേഞ്ച് കുറവാ തോന്നൂല്ലേ.
ഔടല്ലേ റേഞ്ച് കൊറവ്
ന്നിട്ട് ബടെ ജ്ജ് നീ പറഞ്ഞ വ്യക്തായിട്ട് കേൾക്കണ്ടല്ലോ.
എന്ത്
നിങ്ങള് നല്ലപോലെ കേക്കണ്ടല്ലോ നിന്റെതാണോ കേൾക്കാത്തത്?
ആഹ് ഇപ്പൊ കേക്കണ്ടോ?
അപ്പൊ ഇൻല്ലാം കേൾക്കണ്ട്
ആഹ് പിന്നെ എന്തൊക്കെയാ,
എന്തപ്പോ സുഖണ് കൊഴപ്പൊന്നുല്ല ങ്ങളെന്താ ചെയ്യണേ
ആഹ് എന്തെ
എന്താ ചെയ്യണെ ചോദിക്ക
ഞാൻ വെറുതെ ഇരിക്ക
ഉം
നിങ്ങളോ?
യിപ് വെളുക്ക മ്മ മരവെട്ട് വിട്ട്ക്ക് പോയിരുന്നോ
ആഹ് കൊറേ ദിവസം മുന്നി പോയതാ
ഉം സ്കൂളുവിട്ട് പോയിട്ടില്ലേ
സ്കൂള്പൂട്ടിട്ട് ആഹ് മദ്രസ പൂട്ടിണ്ടായില്ല ഇന്ന് പോയതാ
ആഹ് ആയെത്തേക്ക് മദ്രസ ഉണ്ടാവുല്ലേ പ്പ പോവാൻ പറ്റിട്ടുണ്ടാവില്ല ഉം
പിന്നെ എന്തൊക്കെയ
പിന്നെ വേറെന്താണ് എന്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു അപ്പോ ഓള് ഇപ്പൊ എന്റെവിടെന്നലും മൂന്നാൾക്കാര് മരിച്ചുന്നൊക്കെ പറഞ്ഞത് നീയറിഞ്ഞോ ഉം കുളിക്കാൻ പോയതത്രേ ഞായറാണോ
മിന്നലെഏറ്റില്ലല്ലേ
അങ്ങനെറ്റിട്ട്
ഇപ്പോ മഴയാണോ
ഉം
ആറാളെ പോയിനെ രണ്ടാള്ക്കാര് ഹോസ്പിറ്റലിലുണ്ട്
എന്താ ഉം
ഉം
എന്താചെയ്യാ ഓരോ കുട്ടികള് പോകുമ്പോ നമ്മള് ശ്രദ്ധിക്കൂല
ഉം
ഉംഹ് വെക്കേഷന് എവിടെലും ടൂറോയോ?
ടൂറോന്നും പോയിട്ടില്ല ഇങ്ങള് പോയാ
ആഹ് ഞങ്ങള് കൊറച്ച് സ്ഥലൊക്കെ പോയി ഞമ്മൾ ഇവിടെ അടുത്താണ് പ്പ പോയത് അധികം ദൂരല്ലേ മലയിൽഫാമത് ഒരു ചെറിയ ടൂറിസ്റ്റ് റ്റ് കേന്ദ്രം നമ്മള് ചെറിയ അവിടെ പോയി സ്വിമ്മിംഗപൂളിലൊക്കെ കുളിച്ച് കുട്ടിളൊക്കെ വെല്ലിയോര് ഇറങ്ങെന്നല്ല കുട്ടികള ഒക്കെ പറ്റിയതന് ഉംഹ് അ ഇവിടെ അടു ഞങ്ങക്ക് അധികം ലോങ്ങില്ല കുറച്ച് പോയാ മതി
ആഹ്
ഇപ്പൊ ഫ്രണ്ട്സക്കെവന്നെന് കാക്കൂന്റെ കൂട്ടുകരോമാരൊക്കെ കൂടി
ആഹ് എന്നിട്ട് പണി കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു
മ് ഇപ്പന്താ പണി.
ഞാൻ പറഞ്ഞു വെറക് ട്ത്തക്ക്ണ പണിയങ്ങ് ചെയ കുളിക്കാനും കൂടി ഇണ്ട്ന്ന് ചോയിച്ചതന്നെ അങ്ങെ ചോയിക്ക്ണ്.
പിന്നെന്തൊക്കെയാ ഏഹ്ഹ്
ക്ലാസ് വെക്കേഷനയിട്ട കോയിസ്ങ്ക എന്തേലും എടുത് പഠിച്ചോ
ആഹ
ഏത് കോഴ്സ് ആണ്.
ടൈലറിംഗ് കൊയ്സ്.
ആഹ് ഫുള്ളായോ?
ഫുള്ളായിട്ടില്ല.
എത്ര മാസത്തെ ക്ലാസ്സ് ഉണ്ട്. ഇന്റെ മൂ ത മോൾക്ക് പഠിക്കാൻ നല്ല താല്പര്യംഉണ്ടയിന് എപ്പോഴും പറയും. വീട്ടൽ മെഷീൻ ഒന്നുംഇല്ലാത്ത കാരണെ
ഞാൻ ന് ഒരു മാസത്തിന് അല്ലേ.
ഒരു മാസത്തിന് ക്കെറിന് നവാബില് എയിന്.
ഏഹ ഞാന് പോയി പഠിക്കാണ്.
ഏ പോയി പഠിക്ക ഓൺലൈൻ ഉണ്ടല്ലോ ഇപ്പം.
ഉം
ഉം
എന്നട്ട് പിന്നെ എന്തൊക്കെ.
പിന്നെ വെറ എന്തൊക്കെ സുഖ അധിക കുഴപ്പൊന്നില്ല നിങ്ങോട്ട് നാട്ട് വരുപം വിളിക്കണ്ടി ഒരു ദിവസം. നമുക്കൊന്ന് കാണാം.
ആഹ്
ഉം ഉം പിന്നെ ഇപ്പ കണ്ടിട് കുറെ ആയിം ചെയ്ത് ആദൃം എടക്ഒക്കൊ കണ്ടിന് അവിടുന്നും ഇവടുനും ഒകൊ.
ആ പോരുനള് അയിട്ട് ഇതൊക്കെ എടുത്തോ.
ഡ്രസ്സ്അ
ഡ്രസ് ആ
എടുത്തിട്ടില്ല ഞങ്ങ് പെരുനള് നാളെയണകി ഇനണ് എടുക. പോയി എടുകണകില്. മുന്നേ മുന്നെ ടുത്തക്കലില. അൻ്റ മക
ഇന്ന് ഏ
എനക്ക് ഉമാക്ക് എത്ര കുട്ടികളോോ ചോദിക്ക
മൂന്ന്. മൂന്ന് മക്കള്.
ഉ ആൺകുട്ടികള്ഇണ്ട.
ഏ
ആകുട്ടികളാണോന്ന് അനക്ക് കേൾക്ക്ണില്ലേ തീരെ. ആ മൂത്തോള് എന്ത് ചെയ്യണ്.
ഏ
മൂത്തത് ആരാ നീയാണ്.
ആഹ ആഹ്
ഉം ശരി. അതിന് തായള്ളത് പഠി പഠിക്കാവൂല്ലേ
ആഹ് പിന്നെ
ടൂറ് പോയ കതൊക്കെ പറഞ്ഞ എന്താല പച്ചേ ആഹ് ഫുഡൊ കഴിച്ച ഞാ മന്തിയാണോ
ആഹ് മക്കളൊക്കെ എവിടെ
മക്കള് ഒന്നണ്ട് താത്താട് പോയിട്ട് ഒന്നുണ്ട് അംഗനവാടി പോയിട്ട് ഉം ഒന്ന് രണ്ടാം ക്ലാസ്സിലാണ് ഓള് ഫൻസോർക്ക് പോണ്ട് സ്വിമ്മി പൂളിനൊക്കെ കഞ്ഞേന്
ഏഹ്
ഉം നക്ക്പ്പ പെൺകുട്ടികളൊക്കെ ചാടണണ്ടപ്പോളെ
ഉം
ഓൾക്ക് ചാടാൻ പൂതി
ഉം പിന്നെന്തൊക്കെയാ?
പിന്നെന്തൊക്കെ സുഖണ്.
ഉം.
ഉം.
എന്നിട്ട്
അനക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ അറിയോ?
ഏഹ്
തക്കാളി ചമ്മന്തി.
ഞാൻ ഇത് വരെ ട്രൈ ചെയ്തോക്കിട്ടില്ലത്.
ഉം പചകക്കൊ നല്ലോണറിയോ?
കണ്ടതൊക്കെ ഉണ്ടാക്കും.
അയ്ശരി.
നിങ്ങൾക്ക് അറിയോ?
ആഹ് എനിക്ക് എല്ലാതൊന്നും അറിയില്ല എന്നാ കൊറച്ചൊക്കെ അറിയും. എന്റെ വീട്ടിലൊക്കെ ഞാനെപ്പൊ ഇണ്ടാക്കല് പരിപാടൊക്കെ ഇണ്ടായാലെ. പിന്നെ നമ്മുക്ക് അധികം ആൾക്കാർ വരല്യാത്തതുകൊണ്ട് ഏറിയ നമ്മൾ ഒറ്റെക്കെന്നെ ആദ്യക്കെ എല്ലാരും വരാണ്ടായിരുന്നു.
ഇപ്പൊ വെറക്ക് എടുത്തക്കവാ?
ആഹ് കയ്ഞ്ഞു ഇബടെ അടുത്ത് കാട് വെട്ടിയപ്പോ ലേസംവെറക്കിട്ടിനിം
ആഹ് ഉം
ഒരീസം അട്ടി വെച്ചതാണ് അട്ടി മറിഞ്ഞു.
ട്ടി മറ്ഞ്ഞു ആഹ് അവടുത്തെ വിശേശം ഒക്കെ എന്തുട്ടാ
കുഴപ്പമില്ലാ അങ്ങനെ പോണ്.
ആഹ് ആഹ് പിന്നെ എന്തൊക്കെയാ?
പിന്നെന്താ ചോദിച്ചാല് കൊഴപ്പല്ല റാഹത്താണ്. ഒരീസ അതൊക്കെ വരുമ്പോ വരോണ്ടിം അനക്ക് അവടെറൈഞ്ചിന്റെ കൊറവുണ്ട്. തോന്നണു പറഞ്ഞ കേക്കണന്നല്ലെയ് എന്ന ആയിക്കോട്ടെ എന്ന ശരി.
ആഹ് ഉം എന്നശരി.